ആഹ്
ഹലോ കേക്ക്‌ണില്ലേ?
ഉണ്ട് കേൾക്കുണ്ട്
ഇപ്പളും ഉറങ്ങന്നെ നീച്ചില്ലേ മയത്ത് നല്ലോം കടന്നുറങ്ങേ ഏഹ് ഏഹ് അയ് ശരി
ഉം ആന്നെ പറഞ്ഞെ പാത്രം ഈ തല തൊട്ട് ആ തല വരേ നേരെന്ന് ക്ക്‌ന് പറഞ്ഞെ ഞാന് ആഹ ഔടെ വെച്ചാണ്ട് പോന്ന്ണ്
എല്ലാർക്കും ഉണ്ട് ഞങ്ങളെ പൊറം സിറ്റോട്ട് മുതല് അടുക്കള വരെ ഫുള്ളാ കിടക്ക് ഒന്നായിട്ട് കെടക്കാ അവിടെ കിടക്കട്ടെ വെജ്ജ ഇടു ത്ത് ചെടക്കാലേ ഇതിനൊക്കെണ് വേലക്കാരി വേണ്ടിയതോ
ആ വേനക്കത് വെക്കണംമൊക്കെ
തെക്ക ഇൻഷള്ളല്ലേ ഉ കഞ്ഞ പക്ക് പഞ്ജൂരാ ഞാൻ അങ്ങനെ പറ ശജ പറ കുഞ്ഞിപ്പറിജ മാത്രല്ല ഈ ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇതന്നെയാണ് പണിയാറിഞ്ഞോട്
കോളതിരു പരിധിയണ്ട് കണക്കുണ്ട് എത്ര സമയം ഇതമ്മളത് ട്വന്റി ഫോർ അവേർസാണ്
അതണേ ഒതിന് സമയുണ്ട് പിന്നെ വന്നാല് അവർക്ക് ഒഴിഞ്ഞ കിടക്കാ ഇരിക്കാ ഒരു ചിന്ത നോക്കാല്ലല്ലോ ഫോൺ ആണെങ്കി ഫോണമ്മ പിടിച്ചല്ലാ കടത്തം ഒന്ന് പറഞ്ഞാലും നോക്കാനേ ഇല്ലാത്ത കടുത്താണ്നെ നമ്മുക്കിപ്പ അത
അത ആ അതന്നെ അ ഈ പുറത്തൊക്കെ പോയിണ എന്താ പഴിക്കാൻ പോ പ ക്കല്ലേ വന്നാലും അതേമാതിരി
അ ആഹ അങ്ങനെ െയ ചെറുതെ ചെറിയ കുട്ടി എന്താ കാട്ടണെ
കൊറച്ച് ചെയ്താണ്ടായിനി ഇപ്പൊ കൊറച്ച് ഒക്കപാട്
എഴുതി വോക്കുവോ അങ്ങനൊക്കെ ചെയ്ത് നോക്കുവോ
ആഹ എഴുതാാന അവൻ ഇരുന്ന് കൊടുത്തീനി എഴുതൻ ഇ കജ പണ്ട് കലടി ചെയ്താും ഒരുപാടുണ്ട്
ആഹ് എൽ കെ ജയിലല്ലേമാർക്ക്ത്തക്കാരൊന്നും കൂടല മോളെ എഴ്ുതാനൊക്കെ ഉണ്ടാവ
ഉം അപ്പം കൊറച്ച് എഴുതി ഫുുള്ള ആാക്കിയിട്ടില്ല കൊറച്ച് എഴുതിയല് ബാക്കി രാത്രി എഴുതായിീക്കണ്ടേ
അതന്നെ
ആ
എന്താ ചെയ്യലേ കുട്ടികളൊക്കെ പഠിപ്പിച്ചൊരു ഇത ആാക്കുമ്പോത്തന്നെ നമ്മള് കണ്ടിയ നിനക്ക്ിപ്പ ഞാൻ പറ ആദ്യൊക്കെ ഞാൻ നല്ലോ രൊക്കെ ഓരോരോ ഇ ന ന്നല്ല നോ അം തന്ന ഇ എടുത്ത് തരുമ്പോ നമ്മക്ക്
ആഹ അതന്നെ ഉ
ആഹ
ഇത്തി സമയം ഉ കണ്ടപടുത്ത് പിടിച്ചാണ്ട്
ആ ന്നത് പേരന്റെറെ ഫോണ് പോയി പുതിയപ്പള നീ പോയോ ആണോ എതാണ്
അല്ല ഇല്ല ഇപ്പ ഇവിടെല്ലേ അവര് കുറു നേരത്ത് പോയിിക്കണം നല്ല മ ആഹ ഇനി ശ്വാസം കഴച്ചിട്ട് തരുള്ളൂ സസ്ക ക ഒമ്പത് ഒമ്പതൊക്കെ ആവ്പോ വരുള്ളു
അമ്മമല്ലേ
അണ്ട്േ
ആഹ അ ശരി മദ്രസുണ്ട് രാത്രി മദ്രസ് പോണലൊക്കെ ഉണ്ടോ
ഇൊക്ക സുഭക്കാണ് ആറ മണിക്ക് ഒരു വാച്ച് ആറ മണിക്ക് വലിട്ടക്ക് ആര മണിക്ക് ഉ രാത് അരി പടല്ലല്ലോ ഇൊക്കൊക്കെ ഉണ്ടാവൂല്ലേ
അ
ഇമ്മൾ സുഭൈക്കാണ് ആറ മണിക്ക് തുടങ്ങിയാണ്ട് ഏര വരെ ഫസ്റ്റ് ബാച്ച ആായക്കാല് വരെ ണ്ടാവും പിന്നെ സാധാരണ പരമാ രാവില കച്ചറിയ വട്ടിയ ആക്ക് ഏര് മുതലേ ഒമ്പതേകാല് വരെ ഒമ്പത് മണി വരെ
അദ്രസൻ ഏഴേക്കാലിന് മദ്രസുണ്ട് ആറണിന് മദ്രസിന്, ആറണിക്കണ- മോള്ളു വരും സുബക്കേ. ഉ മറ്റോന് പോ അന്തിക്കക്ക് പോയി രാത്രി മദ്രസ് പോയി മറ്റോന് ദഫുണ്ട് പറഞ്ഞു നേരത്തെ പോയി അഞ്ചരാബോ പോയി
ആ സ്കൂട്ട് അന്തേ മതിരി പോയിണ്ടാവും അല്ലേ
ഉം ഒഴിവില്ലേ ചായയും കുടിച്ച് വേഗം... പോയി. ഞാൻ കൊറച്ച് മാങ്ങ ജ്യൂസ് അടിച്ചച്ചീ.
ആഹ.
എന്നപ്പതേ വിടുത്ത് ഏ... ! കളിന്നലേ ഓന്റെ മെയിന്. വെറും കളി, കളിന്നല്ല ചിന്തേ ഉള്ളു. അത് ഉള്ളും, കളി മുട്ടുംകാലും, കയ്യും ഒക്കെ മുറിയായി വരിക.
ഏ അത് അതൊന്നും ഒരു വേദനല്ല
അത് വേദ നന്നല്ല. ഒന്നൂല്ല പൗത്ത് അതൊക്കെ ചെലം നിറഞ്ഞൊക്കെ നിക്കും അതങ്ങനെ ഓർമേന്റേക്കും. ഒരുസേ രണ്ടി സൊക്കെ ഞാൻ ഡോക്ടറെട്ത്ത് കൊണ്ടൊഴി പിന്നെതെനൊരു പണിയാമ്പോ നമ്മക് കൊണ്ടടുക്കുക അപ്പ ഞാനും അനിന്ന് നിക്കാറില്ല അതങനെ ഒണങ്ങുമ്പോളെ, ഞാൻ ഓൽമെന്റ് കൊടുനച്ക്ക്ണ്, നല്ല വെലന്റെോൽമെന്റ് മുപ്പര്. ഇങ്ങനെ മെഡിക്കൽ സ്റ്റോർന്ന് പറഞ്ഞ് വാങ്ങി കൊടുത്ക്ക്ണ് അതാണ് തേക്കും പെട്ട ത തുണങ്ങും ഇപ്പതാ പണി. എല്ലോടും മുറിയാ, ഓന്റ മുട്ടിങ്കാലൊ കണ്ടാ വാടകക്ക്ട്ത്താരിയാ. ആഹ്.
അല്ല ഇത് വാവിടന ആ പോകാൻ- കുത്തന്നാ അന ഒഴിവണ്ടാവുള്ളൂ അറേ.
ആഹ
ഉം.
ഇവിടെ പൈസ ഒന്നും വേണ്ടേ അപ്പം അവിട കൊണ്ടു പോവും പൈസ ഒന്നും വേണ്ട നമ്മക് എപ്പഴും പോക. അത്ശെരിയാ ഞാൻ കൊണ്ടോവലില്ലപ്പോ, ഞാൻ കൊണ്ടേയിന് ആദ്യക്കെ. ഇപ്പോതന്നെ ഒരു പണിട്ടെയ്. അപ്പ വണ്ടിമാരി ഇപ്പൊ രണ്ടാൾ- പോണെങ്കിൽ എല്ലർക്കും മാണം ആളൂടി ഹെൽമെറ്റും.
ആ അത് ചെറിയ കുട്ടികൾക്ക് ഹെൽമെറ്റ് വേണോ? എത്രണ്ണം ഹെൽമെറ്റിലാതെ ചെറിയാകുട്ട്യാളൊക്കെ പൊവല്ണ്ട്.
അയിന് പിന്നെ ഇപ്പഞാനും ഓന് പോയത്, എന്നിട്ടാപ്പ ഞങ്ങക്ക്- രണ്ടാക്കാ ആയിറുപ്പ്യഎയ്ത്യേ. എന്റെ പ ചെറിയ കുട്ടിയല്ലേ? ചെറിയതിനെ കൊണ്ടുപോയിറ്റ് ഇന്റെ എൽ കെ ജി കാരനെ കൊണ്ടൊയിറ്റാപാ എയ്ത്യേ.
ചെ പെങ്ങമാരെ കുട്ട്യെളെ- പോവുബോ ചെറിയ കുട്ട്യാക്കൊന്നും ഹെൽമെറ്റക്കലിലലോ.
ആ ക്കെന്നി വാണ്ടിഏരും ആഹ്. ഞാന് പുത്യാപളനോടപ്പം ഞാനും അങ്ങനെ പോയിന്, പറഞ്ഞപ്പോ- രണ്ടാകുണ്ട് നറഞ്ഞു അന്നൂ റീച്ചെ ആയി റുപ്യ. ഞാനതണോ എനിക്കിന്നൊന്നും- വരെ വേറെല്ല ഇല്ല എന്റെയേ ആവോ. ക്ട്ണായിര ഇങ്ങ്ട്ട് കിട്ടിക്കോടേ- കരിതേക്കും അല്ലാതെപ്പോന്താ.
ഈ പറഞ്ഞു കൊട്ക്ക്ണോൽക്ക്, എന്തെലും കിട്ടോ.
അത്കിട്ടും അക്കാരെ അതോണ്ടല്ലെപത് ഇഹ്. ഹ്.. വെറുതെ ആരെലും പറഞ്ഞെടുക്കോ ഇന്നോടറയാണിങ്കില് ഞാനല്ലാരിം പുടിചൊടിതീനി ഇഹ്.. ഇഹ്.. ഇഹ്.. ഇഹ്.. ഹ്... ! എല്ലാന്ന് രണ്ടായർപ്പട്ടല്ലേ
ആ അല്ലേ ഈ വേ സ്റ്റോക്കെ, വീട്ടിലക്ക് എത്തിച്ചാല് പറഞ്ഞ- കൊടുത്താല് അയിന് എത്ര പൈസ ഉണ്ടല്ലോ. പറഞ്ഞ കേട്ട ഈ വേസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റാളുട്ടാവോലോ നമ്മ കവറള ഇട്ടും അങ്ങനത്തെൊക്കെ സാധനങ്ങൾക്ക് എത്തിച്ചാല് ആരങ്കും പറഞ്ഞ കൊടുത്താല് ഓല്ക്ക് ഇത്ര വ പൈസ നക്കണ്ടായ്ന്
എന്ന അവള് കെട്ടണ നാവൊലെ, ഒന്ന് പോയോക്കേന്. ആ ഫൈനല്ലേ.
ആ ഫൈന്
ഫൈനിട്ട് തരാമ്മളെ ശ്വാസത്തിന് കേടല്ലേ നമ്മളെ ശ്വസിക്കാൻ പാടില്ലാത്തതല്ലേ രോഗംവാങ്ങിവരെല്ലേ നമ്മളീകാരണം ശ്വസിക്കുണൊണ്ടന്നെ ഉം
യ്ക്കുടെവർലില്ലേ വേസ്റ്റ്ട്കാൻ വർലില്ലേ
ആ എല്ലാമാസം മുപ്പതാംതീ വരും വേസ്റ്റ് ട്ക്കാവരും കൊറവൊന്നുല്ല ആക്ക സമയത്തിന് വരും നമ്മളെടുത്തക്കെല്ലണ്ട് കവറില് ഏ എന്തിനൊക്കെ പ്പതാംതിയാ പിന്നെ അവിടെതില് ഹൈതിദ്ദിന്റെ ഗ്രൂപ്പില് നമ്മളെ കൗൺസ് ക്ലിയറർമാരൊക്കെള്ള ഗ്രൂപ്പില്മ്മള് അറീക്കും ഞമ്മളോരോ സ്ഥലത്തൊക്കെപ്പൊരോരോ ഗ്രൂപ്പ്ണ്ടാവുലെ ഇന്ന് ദിവസംവരും ഒക്കെറെഡിയാ ക്കിട്ത്തക്കാന് പ്പൊചെരുപ്പാള് വേറെ വേറെള്ളത് വേറെ അങ്ങനൊക്കാക്കി വെക്കും
ചെരിപ്പൊക്ക ഒരു വവർഷത്തി തരുട്ടല്ലെ കൊണ്ടാത് തുണിയാള് അക്കെ മ് വശത്തരുട്ടോ
കും പിന്നെ കവറ് മാത്രം അപ്പ കൊടുക്കും അങ്ങനെ പിന്നെ വേസ്റ്റ് പിന്നിന്റെ ഒരുതിന് ഇനാള് ഞാ എഴുതികൊട്തീനി ങ്ങട്ട്
എട്ന്ന് മുനിസിപ്പാലിറ്റി തിനോ
ആ കൗൺസിലർ പറഞ്ഞ തേനു ഒര് ഫോമ് കൊടുന്നന്നീന് ഇൻക്ക് അപ്പൊ ഇന്നലെ ന്നോട് പറിണ്ട് അത് വന്ന്ക്ക്ണ് നിങ്ങള് അഡ്രസ്സില് വീ പേരില് നമ്പറില് വിളിക്കുമ്പോ സ്ഥലക്കെ പറഞ്ഞൊട്
മ് ഇമ്പടന്നും പറഞ്ഞേകേട്ടിലല്ലൊങ്ങട്ട് എന്നാ കൊടുത്തൂ എന്നാ കൊട്
ഞാൻ കൊട്ത്ത്ട്ട് കൊറേ ആയി ഉം ഒരഞ്ചാറ് മാസത്തിനപ്പറയിക്ക്ണ് ഞാൻ കൊടുത്തിട്ട്
ട്ട് കഴിഞ്ഞേന് ഷോ
ഇപ്പള് ഇതിൻ്റെ എടക്കൊന്ന് ണ്ടായി ലോ ആതില് കൊട്ത്തതാ ഞാന്
അതല്ല ഇപ്പത്തെ പുതിയേ ത് വന്നേന് ഷോ
അയിൻ്റെ മുമ്പ് ഉം എലക്ഷൻ്റെ ഒര് കൊറ്ച്ച് മുന്നേണ് എവിട്ക്കാ ഏ അങ്ങനെ അത് കൊണ്ടൊരുമ്പോ ഞാപറയാ ഒര് ഉപകാരെയ്ക്കാരം കൊണ്ടന്നോക്കിയാലറിയാ ഉപകാരോ ഉപദ്രവോ ന്ന്ള്ളത് എങ്ങൻത്തതാണെന്ന് അറീലല്ലോ എന്താറീ ലെ ആ അങ്ങനെണ്ന്ന് പറഞ്ഞൂനല്ലാതെ
ഇവിടെ പണ്ടങ്ങനെ കിട്ടീനി ഇവിടരു പണ്ട് അങ്ങനെ കിട്ടീ നൊന്ന് നമ്മള് അടുപ്പില്ല ആ ഇപ്പഴൊന്നല്ല കൊറായി അങ്ങന രണ്ട് പാത്രകിട്ടീ നി അയ്ലെക്കെ പുസ്തകും ഒന്നി ലാധിക് വേസ്റ്റ്ണ്ടാക്കല്ണ്ടായ്നി അന്ന് പിന്നെ എന്തേലൊകെ കുയി ച്ട്ട് ണ്ടാക്കല്ണ്ടായിനി അന്ന്ണ്ടാക്കീനി നമ്മളീ ഏ എത്താ പച്ചക്കറിൻ്റെതൊക്കെയിട്ടും അങ്ങനെ പലേതൊക്കെ അയില്ട്ട്കാണ്ടേ ങ്ങട്ട് വേസ്റ്റാക്കിണ്ടാക്കും ഇപ്പൊ പിന്നെ അതൊന്നു ചെയ്യ ല്ല അത്ങ്ങട്ട് പ്പംഅയി ല് പുസ്തകുംമീഷീന്റെ വെ ട്ട് കഷ്ണങ്ങളും തുണിയാളൊക്കെ അയിനെങ്കിലുട്ക്ക ആ അയിനെങ്കി ട്‌ക്കേഒന്നിനും വേസ്റ്റാ ആ ഉടനൊക്കെ അന്ന്ണ്ടാക്കീനി അന്ന്ണ്ടാക്കിയാണ്ട് ഇതിന് പച്ചക്കറിക്ക് ഇ ട്ടൊടുക്കല്ണ്ടായിനി
ഏ ആ
ന്തെന്നറിയാന്
ഇപ്പല്ലത്തിനും മടിയാലേ
അതെ
തിന്നാണ്ടാകാന് കുടുങ്ങീട്ട്ണ്ടാക്കാലേ
ആ അതന്നെ രാത്രിക്കെ അഥവാ ഇത്തിരി കൊറവ്ണ്ടങ്കി ഏ എങ്ങനെ
ന്നാലെ
ആ ആര കൊട് ആ അതൊക്കെ കൊണ്ടരാ ഇന്ശാ അള്ള.
ആഹ് ആ കൊണ്ടര്ണ നല്ലതാണങ്കി ഒന്ന് കൊട്ന്നോക്കെനി നമ്മുടെ ശരീരത്തിന് നല്ലതല്ലാതോണ്ടാണ് ഞാ ന് അതൊന്നു ആകാതെ കു തിന്നാൻ രസാണ് പെരി ആരും നോക്കൂലേയ് തിന്നുമ്പോ അങ്ങനെ തിന്നും പിന്നെ കുട്ടിയൊക്കെ കെ പ്പം അങ്ങനെ കൊട്ക്ക്ണത്ര നല്ലതല്ലല്ലേര്തി ഞാൻ പൊറാട്ടെ കൂടി എടക്കൊക്കെങ്ങനെ കൊണ്ടന്നീനി. ഇപ്പം കൊറെ ആയിട്ട് കൂടുതൽ ഇന്നലെ കൊണ്ട രാ പതിനഞ്ചുർപ്യായി ണോ
ആ പറഞ്ഞേട്ടീനി ഇപ്പ ഇന്നലെ മിന്നാന്ന് ആ
ഇന്നോട് ന്റെ മോൻ ഇന്നലെ രാത്രി കൊട്ന്നപ്പം അവിടുന്ന് ട്ട്‌ വിളിച്ച് ണ് ഇമ്മാ പതിനഞ്ച് ർ പ്യാണ് പൊറാട്ടക്ക് വെലാ എത്തറ്ണ്ണം വാണ്ണം ചോയിച്ച് ഔട്ന്ന് വിളിക്ക്ണ്ട് ഇങ്ങള് ഗൂഗിൾ പേയില് ചെ യ്യോ ന്നൊക്കെ ചോയിച്ചിട്ട്. ന്ന്ട്ട് പിന്നെ അങ്ങനെ ചെയ്തക്കാണേ
മറ്റ പത്തിന് പയ്യൊന്നോ പന്ത്രണ്ടോ കരന് കിട്ടീനല്ലോ.
ഏഹ്
ഇപ്പ വെല കൂടിയല് പിന്നെ കൊറച്ചിട്ടൊന്നുല്ല. പിന്നെ എന്തന്നാ വേറെ പ്രത്യകിച് ന്നൂല്ല ആഹ് ന്നയിക്കോട്ടെ.